ആ സുഖായിട്ടിരിക്കുന്നു നിനക്കൊ
ഇക്ക് സുഖായിരിക്കുന്നു എന്താ നിങ്ങടെ കൊല്ലത്തൊക്കെ ഞങ്ങള് വന്നി ട്ട്ണ്ടേനു എനിക്ക് വീട്ടില് വരാൻ പറ്റിയില്ലായിരുന്നു കൊല്ലത്ത് സാമ്പ്രാണിക്കൊടിയില്ലേ
ആ സാമ്പ്രാണിക്കുഴി അവിടുന്ന് ഒരു മ് കുറച്ചു ദൂരം മാത്രം
ആ അതാ വരാൻ അവിടെ അത്രല്ലെള്ളു പക്ഷെ ഞങ്ങക്ക് അന്ന് സമയില്ലായി അവിടെ വന്നിട്ട് ആ ആ കായലിലൊക്കെ പോയി നല്ല ഭംഗിയായിരുന്നു കഴിഞ്ഞ മാസവാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്
ആ അപ്പൊ പറഞ്ഞൂടായിരുന്നോ ഈ നമ്മുക്കും വരായിരുന്നല്ലോ
ആ ഞങ്ങള് പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു ഞങ്ങള് വേറെ ആരെയും വിളിച്ചില്ല ഞങ്ങള് ഏ ഭർത്താവും ഞാനും കുട്ടികളു മാത്രം
അന്ന് പറഞ്ഞിര്ന്നെങ്കി ഇക്ക ഉണ്ടായിരുന്നു ഇവിടെ ഒരുമിച്ച് പിന്നേം കൊറെ നാളായില്ലേ നേരിട്ട് കണ്ടിട്ട് മ്മള് കാണാര്ന്നല്ലൊ ആ അതന്നെ നമ്പരെന്തേ എപ്പഴാ കിട്ടിയത്
ആ ശരി ശരി അത് കൊഴപ്പൂല്ല മോനെന്തേ
ആ മോൾ സ്കൂള് വന്നില്ല സ്കൂളീന്ന് വന്നിട്ടില്ല പഠിക്കാൻ പോയിട്ടെ വന്നിട്ടില്ല ഉം ആ അവര് ഒത്തി കളിച്ചോട്ത്തൊക്കെ നി ക്കും തോന്നുന്നു ന്നിട്ടൊക്കെ വരത്തൊള്ളൂ ആ മോളന്ന് മോള് നാലാം ക്ലാസ്സിലല്ലേ അതുകൊണ്ട് ആ പിന്നെ എന്തുണ്ട് ചായൊക്കെ കുടിച്ചൊ
ചായ കുടിച്ചിട്ടില്ല അതൊരു ശീലവില്ല ഞങ്ങൾക്ക് ചായ വേണംന്നൊന്നും നിർബന്ധല്ല വൈകുന്നേരം കിടന്നറങ്ങുന്നതിന് മുൻപ് ഒരു ഗ്ലാസ്‌ പാല് നിർബന്ധം കുടിക്കും ആഹ അല്ലാതെ ചായയോടൊന്നും അത്ര ഇല്ല. ല്ല
ആ പിന്നെ വേറെ മഴയുണ്ട ഇപ്പോ ഇവിടെ മഴ തോന്നി നിക്കുന്നു ഇവിടെ.
ആ അവിടെ ഇപ്പ മഴയില്ല. ആ ഉച്ചക്കെ നല്ല മഴയുണ്ടായിരുന്നു. ഉ ഇപ്പൊ കൊഴപ്പില്ല.
ജലദോഷം ഉണ്ടെന്ന് തോന്നല്ലോ സൗണ്ട് വല്ലാണ്ടരിക്കുന്നു. ആഹ് ആ ഇപ്പോഴത്തെ പനി ശ്രദ്ധിക്കണം. ഉ ചെയ്യണം.
മ ഉം
ആഹ ക്ഷീണവും. തല ആ ആ ആ അതാണ്. എന്തേങ്കിലും അസുഖ ഉള്ള കുട്ടികള് ഒരൂസം പോവെറുതെന് പറഞ്ഞാലും. കേൾക്ക ഒരു സം പോകണ്ടിരുന്നാലും പ്രശ്നം അല്ലേ. ആഹ അതാണ് ആ പിന്നെ. ആഹ അത് തന്നെ ഒരാൾ കൊണ്ട വന്നാ മതി വീട്ടില എല്ലാർക്കും മെതാവാന്. ട്യൂഷന് ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കും. അല്ലാണ്ടൊന്നുല്ല ആ ആ ആ അതൊക്കെ നമ്മുക്ക് ആ നമ് പറ കൊക്കാവുന്നതല്ലേ. ഉള്ളൂറച്ചുകൂടെ അങ്ങോട്ടവുംമ്പ തെക്കെ ആവത്തുള്ളൂ പാട് നമ്മളെക്ക നിൽക്കാൻ പറ്റാത്ത
ആഹ ജോലി എന്തെങ്ങനെ നോക്കുന്നുണ്ടോ വെളിയില്
പുറത്തോട്ട്ന്നന്നെ ഇവിടെപ്പം വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിട്ട് പിന്നെ നമുക്ക് ഒന്നിനും സമയ ല്ല ല്ലോ അതാണ് പിന്നെ കൊച്ചി പറഞ്ഞ കൊടുക്ക അതന്നെ വെറുതെ ഇപ്പ അത്തെന്നെ ഉള്ളൂ എന്തെിലൊക്കെ നോക്കണോ എന്നൊക്കെ ആഗ്രഹമുണ്ട് പഷേ പിന്നേ സമയം കിട്ടുന്നില്ല അതാ വിഷയം മക്കളൊക്കെ സ്കൂള വിട്ട് കഴിയുമ്പോ തന്നെ പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ തയ്യല് അങ്ങനെയൊക്കെള്ളതൊക്കെണ്ട് ആ ആ മഷ ആ തക്ക തയ്ക്കുന്നു സ്വന്തമായിട്ട് മക്കൾക്ക് എന്തെങ്കിലും തല്ല പുറത്തോട്ടന്നും പോ നോകല് ല്ല്യ അങ്ങനെയൊക്കെ ഉണ്ട്
ആഹ നിങ്ങക്ക് തയ്ക്കാൻ ഇഷ്ടമാണെങ്കിൽ പിന്നെ അതൊരു മതംന്ന് കൂടായിരുന്നോ
എങ്കിലും ഒരു അല്ല എടുക്കാനോ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം പക്ഷെ എന്തിന പേടിയാ മുന്നോട്ട്റങ്ങാനും
ഒന്നും പേടിക്കണ്ട പക്ഷെ എനിക്ക ഇത്ഷ്ടമല്ലാത്ത കാരണം കൊണ്ട് എനിക്ക് സൂചി ഇങ്ങനെ കോർക്കുന്ന തലവേദന വരും
ആ ആ ശ്രദ്ധ വേണം കണ്ണ ആ് ശ്രദ്ധിച്ചേ ഒരു ശ്രദ്ധ ഉണ്ടെങ്കിലേ നമുക്ക് ആ പരിപാടി നടക്കത്തുള്ളൂ
ശ്രദ്ധയില്ല അമ്മ എന്റാട്ത് അടുത്ത് പണ്ട് മുതല് പറയും കൈത്തൊഴിലല്ലേ അപ്പോഴും അത് നല്ലതാ പഠിച്ച പഠിച്ചിട്ടുണ്ട് എനക്ക്റിയില്ലന്നൊന്നുമല്ല പക്ഷെ എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല അത് ചെയ ഒട്ടും താല്പര്യം ഇല്ല
ആ ഒരു കാര്യത്തിന് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിലേ അതൊ അത് വിജയിക്കത്തുള്ളൂ
അതെ അതെതെ അത് അതെന്താന്നറ എനിക്ക് തന്നെ ഞാൻ തയ്ച്ചിടുമ്പോഴേ ഏർ എനിക്ക് തന്നെ ഒരു തൃപ്തിയില്ല അത് കാരണംണ്ട് പിന്നെ ഞാൻ വിരിക്ക എനിക്കേ തൃപ്തിയില്ല പിന്നെ അടുത്തവർ എങ്ങനെയാ അതിനെ പ്രതികരിക്കുന്നത് അറിയില്ലല്ലോ
ആ ഒരു ചിന്താഗതി മാറ്റിയാൽ വിജയിക്കാം
പക്ഷെ ആ പക്ഷെ ഇഷ്ടമല്ല ഇഷ്ടമല്ലാത്തര ഉണ്ടായത് നമുക്ക് വേണമെങ്കിൽ ബെന്റിനും എന്താന്ന പറയ ഇതാവും പുറത്തൊന്നും പോകണ്ടല്ലോ
ആഹ അല്ല ആഹ അത് ശരി ആഹ ഇപ്പൊ കുഴപ്പമില്ല അവിടെ ഉണ്ടോ അടുത്ത
ആത് കാരണം കൊണ്ട് പുള്ളിക്ക് ഇഷ്ടമുള്ളത് എനിക്കിഷ്ടമല്ല അതാ ഏറ്റവും വലിയ ദിവസം അന്ന് പറഞ്ഞ പുള്ളി പുറത്ത് പോവാതെ നമ്മളെ വീട്ടിൽ എപ്പോഴും കിട്ടും ചെയ്യും കാര്യങ്ങളും നടക്കും പൈസ ഞാൻപർഞ്ഞു അങ്ങനത്തെ പരിപാടി വേണ്ട ഞാൻ ചെയ്യേ ഇല്ല ഞാർന്നു നീ ആളെ വെണന്ന് വെച്ചിട്ട് ചെയ്തോപ്പ ഫസ്റ്റ് നീ പഠിക്കും എന്നിട്ട് നീ ആളെ വെച്ചോറും എന്നാലും പറയും എനിക്കിഷ്ടമല്ല നമുക്ക് ഇഷ്ടമല്ലാതെ ചെയ്താലൊന്നും
ചരിയാവത്തില്ല ഒേത് കാര്യാലും താല്പര്യം തോടുകൂടി ചെയ്താലേ നക്ക് ഒരു തൃപ്തി നമുക്ക് ഒരു തൃപ്തി വേണല്ലോ ആർക്കെങ്കിലും വേണ്ടി നമ്മള് ഓരോ കാര്യൾ ചെയ്തിട്ട് കാര്യമല്ല നമ്മുടെ മനസ്
ഉ കൊറെ പി എസ് സി ഒക്കെ പഠിച്ചു ആ എന്നിട്ട് അങ്ങനെ ആ അത് കിട്ടിയില്ല അത് കിട്ടില്ല പറഞ്ഞപ്പോ ഉ ഭർത്താവിന് ഇലക്ട്രിസിറ്റി ഇല്ല ജോലി
അ ആ എവിടെയാണ് എവിടെയാണ് സ്ഥലം എവിടെ മ നാട്ടികല്ല ആ് ആോ ആ ആപ്പ അവിടെ അവിടെ പത്തനംതിട്ട തന്നെയാണോ എന്താണ് വീട്സ്ഥ ഉം ഓ ഓ ആ അവിടെ തന്നെയാണ് ആ
ഇപ്രാവശ്യക്കേ ഞങ്ങക്ക് പോവായിരുന്നു നാട്ടിലേക്ക് പക്ഷെ ഞങ്ങള്ൾ പോയില്ല ഇര് പത്താം ക്ലാസ്സും ഒൻപതാം ക്ലാസ ആയല്ലോ ഇനി ഇപ്പ അത് കഴിഞ്ഞട്ട്ങ്ങോട്ട് വരാ എന്ന് വിചാരിച്ചോ
ആ് ആ അത് തന്നെ അതെല്ല പിള്ളേരുടെ വിദ്യാഭ്യാസമാണ് പ പോകുന്നത് ഇങ്ങനെ ഓരോ മ സ്ഥല മാറ്റങ്ങളൊക്കെ വന്ന് ആ സ്ഥലം മാറ്റങ്ങൾ ബാധിക്കുന്നത്
ഞങ്ങ അതായതോണ്ട് എത്ര വേണമെങ്കിൽ സ്ഥലം മാറിയിട്ട് ഇപ്പ പ പത്ത് വർഷമായി ഞങ്ങ ഇവിടെ തന്നെ പത്തംതിട്ട അവിടെ ഇവിടെ ആട്ട് അങ്ങനെ അങ്ങനെങ്ങനെ മാറി മാറി ഇവിടെ തന്നെയുണ്ട് എന്തായാലും ആറപ്പള അമ്പല വരണംണ്ടോ ഒരു ദിവസം
ആ അപ്പൊ നമ്മൾ കാണാം
അതെ അപ്പൊ ആര കൃഷ്ണൻ നമ്മള ഇവിടെന്ന് പോകണ്ട ഞങ്ങൾക്ക്ഷ്ട
അവിടെൊക്കെ ഇഷ്ടപ്പെട്ടോ ഞാൻ അങ്ങനെ ആ ഭാഗത്തോട്ട് വന്നിട്ടില്ല ആ ഭാഗത്തോട്ടേ അങ്ങനെ വന്നിട്ടേ ഇല്ല ഇപ്പം വേറെ നമുക്ക് കോട്ടയം എറണാകുളത്തൊക്കെ പോണമെങ്കിലും അവിടെ ടച്ച് ചെയ്യാണ്ട് അങ്ങ് പോവാൻ പറ്റുവല്ലോ
ആഹ് ഇവിടെവിടെ ട എന്താ പറയാ പിള്ളേർക്ക് പറ്റിയ സ്ഥലങ്ങള
ഒന്നും ഇല്ല അല്ലേ തന്നെ മഴ പെയ്താ ഏറ്റവും മുമേ വെള്ളം ബാധിക്കുന്നതും ആപ മേഖലയാണ്
അല്ല ഇല്ല ഇല്ല ഞങ്ങൾ ആറന്മോള ആായിരിക്കുന്നത് ഞങ്ങൾക്കൊന്നും ബാധിക്ക ഞങ്ങൾ ടൗണിലാണ് കോ ഉ കോഴഞ്
ഷങ്ങൾ അവിടെണ്ടല്ലോ നുക്ക് കൂടുതലും പ പെട്ടെന്ന് വെള്ളം കയറുന്ന മേഖല ആ ഭാ കൂടുതലും വെള്ളം കയറന്ന മേഖല അങ്ങോട്ടാണ് അതുകൊണ്ട് അധികം ആ ടൗൺ ആ ടൗൺ ആുമ്പോ ഒന്നും നമ്മള അറിയത്തില്ല ആഹാ വീട്ടിനകത്ത കി ഇരുന്നേ മതിയല്ല എല്ലാം കിണർ പോലും ഉണ്ടാവൂലല്ലോ അല്ലേ
ആ ഞങ്ങളൊക്കെ ഇവിടെ പറ കോട്ടേഴ്സിലാണ് എല്ലാ പൈപ്പും ആ പിന്നെ മുറ്റമടിക്കണ്ട എന്താ
ആഹ അത് സുഖാണ് സുഖമാണ് സുഖം അപ്പൊ നാവിന് റസ്റ്റ്‌ വേണ്ടേ നാവിന് റസ്റ്റ്‌ ണ്ടായാൽ കയല്ല ത്തോണ്ട് സ്വന്തം കാര്യം നോക്കി അല്ലെങ്കി ആ ആഹ അല്ലെ ഇപ്പൊ അങ്ങനെ സംസാ വിളിച്ച സംസാറീപ്പാക്കട്ടി കൂടുതൽ ഇപ്പോ എന്താണ് അല്ല ആ ആഹ അതാണ് ഹാ അതും പുള്ളാർ പോയി കഴിഞ്ഞാൽ പിന്നെ ഒറ്റയക്കിരിക്കണ്ടേ സമയം പോവാനും ഒരു മാർഗം എ ആ അതാണ് ആ സമയത്താണ് എന്തെങ്കിലുമൊക്കെ ഒരു തൊഴിലുണ്ടെങ്കില് ആ സമയം പോവും ല്ലോ ആ ഒരു തൊഴിലുഉണ്ടെങ്കിൽ ഒരു വരുമാന ആവും എ
ആഹ്
ആ പിന്നെ വേറെ എന്താ വിശേഷങ്ങള് ഊണൊക്കെ എന്താ കറികൾ ഊണൊക്കെ കഴിഞ്ഞില്ലയോ എങ്ങനെ മീനൊക്കെ ഇപ്പ മീൻ മീ മീൻ കിട്ടാൻ വലിയ പാടാണല്ലോ ഇപ്പോ അപ്പഴ് ഈ ഒരു സമയത്ത്
ല്ല മീനിന്റെ
ആ ഉം അതാണ് അതാണ് അതുകൊണ്ട് അതിന് വല്യ അതില്ലാണ്ട് പറ്റത്തുല്ല
നിങ്ങൾക്ക് നല്ല മീൻ കിട്ടുവല്ലോ അവിടെ ഫ്രഷ് ആയിട്ട്
ആഹ ആ ആ പിന്നെ നീണ്ടാരി ന്നൊക്കെ വല്ലക്കെ ആ ആ നല്ല അത്ര ഉള്ളത് കൊണ്ടുവരും വെള്ളത്തിലൊക്കെ ഉള്ളതൊക്കെ പക്ഷെ ഇപ്പ വെള്ളത്തിലും റേറ്റ് ഭയങ്കര വില കൂടുതലാണേയ്
ആ ഇറങ്ങാൻ പറ്റില്ലല്ലോ ഉം ഇപ്പ ഇറങ്ങാൻ പറ്റില്ലോ ഉം ഇനി ഒരു മാസം അത് കഴിഞ്ഞ്
അത് കഴിഞ്ഞാൽ എങ്കിലും എങ്കിലും കിട്ടാൻ ണ്ടിട്ടാ നല്ല ഇതല്ലെങ്കിലും കിട്ടലൊക്കെ ണ്ട് അതൊച്ചിരി ഇല്ലെങ്കിൽ ഭയങ്കര പാടാ ഇവിടെ എല്ലാവർക്കും അ അല്ലെങ്കി കോഴി വേണം ന്തെങ്കിലും വേണം കൊച്ചുങ്ങൾ അങ്ങനെ ശീലിച്ചു പോയില്ലോ പണ്ടത്തെ പോലെ അല്ലല്ലോ പുള്ളാര് ആഹാരൊക്കെ അവർക്ക് ഇത്തിരി നല്ല രുചിയുള്ളത് ഒണ്ടെങ്കിലേ അവര് കഴിക്കത്തുള്ളൂ
അതെ അതെ അതൊക്കെ സത്യം എന്താ പച്ചക്കറിയാണെന്ന് പറയുമ്പോ പറയും ഇന്ന് പച്ചക്കറിയോ അയ്യോ എങ്ങനെ കഴിക്കാനാ ചോറ്
ആ ആ അതാണ് ആ രാവിലെ ത്തെ കാപ്പി ന്തെങ്കിലും ണ്ടോ ണ്ടെങ്കിൽ അത് മതി അല്ലെങ്കിൽ മാവുണ്ടോ ഒരു ദോ ഷ ന്തെങ്കിലും മതി ഇത് വേണ്ട അതുകൊണ്ട്ന്താ പച്ചക്കറിന്നും അവർക്ക് വേണ്ടാ ചോ റ് കൊണ്ടോവാൻ പോലും അവർക്കത് വേണ്ടല്ലോ ആ
ചു അ
ആ അതാ അതുകൊണ്ട് നമ്മുക്ക് ഇച്ചിരി എളുപ്പുണ്ട് തോരനും അവിയലൊന്നും രാവിലെ വെക്കണ്ടല്ലോ
അല്ല പുള്ളാർക് കൊടുത്ത് വിടാനയ് അതൊന്നും വെക്കണ്ട ആ സുഖായിട്ട് നോക്കും ആ എന്തെങ്കിലും ലൊക്കൊന്ന് പൊരിച്ചും വറത്തോക്കെ കൊടുത്ത് വിട്ട അവർക്കും സു ഇത് നമ്മ ക്കും എളുപ്പണ്ട് ആ ആ അതിന് കൂടെ ഇവരെന്തെങ്കിലും കഴിക്കട്ടെന്ന് വി വിചാരിച്ചിട്ട് അവരെ ഇഷ്ടത്തിനെത്തുമ്പോഴ നിന്ന് പോവും അ അല്ലാതെന്തെയ്യും
മ്ഹ്ഹ്ഹ് എവിടെ ചേട്ടനെവിടെ പൊർ
ഏ പ്പൊ വാണ്ടേ ജംഗ്ഷനിലോട്ട് പോട്ടെന്നും പറഞ്ഞ് എറങ്ങിപ്പോയി മഴ ഇച്ചിരിയൊന്ന് തോന്ന്
ആ ഹാ മോനെന്താ ഇത്രനേരം സ്കൂള് വിട്ട് വരാൻ ഇത്രനേരം കളിക്കാനൊക്കെ അനുവദിക്കോ
സ്കൂള്കഴിഞ്ഞിട്ട് അവൻ എൻന്തണ് അവന്റെ മാമിടെ അവടെകേറും കേക് കേക്കുന്നില്ലേ ആഹ ചെലപ്പഴാ എന്താണ് ഇവിട്ത്തെ ഇക്കാടെ പെങ്ങടെ വീടൊണ്ട് അവിടെകുഞ്ഞുങ്ങളുണ്ട് അവരോടെകളിച്ചോണ്ട്നിക്കും ഇപ്പവരും അല്ലെങ്കില് വരും ഇപ്പ അങ്ങനെയൊക്കെ നിന്നിട്ടിപ്പവരും
അടുത്തൊക്കെ തന്നെയാവുല്ലെ സ്കൂള്?
വിടെ സംഭവം ആൾ അവടെ ഒണ്ട് വന്നിട്ടുണ്ടെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു നാത്തൂന്റെ വീ ട്ടിലുണ്ട് അവടെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെന്നൊക്കെപയ്യേങ്ങവരും ന്നാല് പ്പൊനിയിപ്പഅടുത്ത പഠിപ്പ് പഠ ഞാൻ പഠനൊന്നും പറഞ്ഞ് ഇരിക്കത്തില്ലേ അപ്പൊകൊറച്ച് സമാധാനായിട്ട് കൊറച്ചേരം ഇരിക്കട്ടെ ന്നും പറഞ് അവിടെ ഇരിക്കും എന്നിട്ട്പയ്യെങ്ങ് വെരും ഇനിയിപ്പോ സമയം അതാ സമയങ്ങളങ്ങ്പോവല്ലേ ഇപ്പൊരാത്രിയാവും പിള്ളേർക്ക് ഹോംവർക്ക് നമുഎല്ലാം ത്കഴിഞ്ഞിട്ട് അവർക്കും കൊറച്ച് റെസ്റ്റ് വെണ്ടെ കളിക്കാനുംസമയ
ഞങ്ങളുടെ കുട്ട്യാൾക്ക്പിന്നെ അങ്ങനൊന്നുല്ല റൂമിനകത്തോട്ട് കേറിയ റൂമിനകത്താ
അല്ല അവർക്ക് കൂട്ടുകാരോ അങ്ങനെ പൊറത്തുവായിട്ട് ആരോയിട്ട്പോലെ ഇത്ണ്ടാവൂലല്ലോ ആ അതാണ് ആ ഇതിപ്പോനമ്മളൊരു നാട്ടിൻ പ്രദേശായതോണ്ടെയ് ഇപ്പൊരു അവധിദിവസ ആയാലും എല്ലാരുംകൂടെങ്ങ്കൂടും പണ്ടത്തെനമ്മളെ പോലെ എല്ലാരും കൂടിട്ട്ഇവിടെ കളികളാണ് കളിക്കുംപിന്നെ നാട്ടുംപ്രദേശം എങ്ങനെയാണോഅത് തന്നെ
ആ പക്ഷെ ഞങ്ങളുടെ എന്റെ മക്കൾക്കൊന്നും അങ്ങനെഒരു തില്ല കാരണം അവർക്ക് റൂമ് പിന്നെനമ്മൾ കൊണ്ടുപോകുന്ന സാ സ്ഥലങ്ങള് പിന്നെനമ്മൾക്ക് വരുന്നഫ്രണ്ട്സ്മാര്
ആ ഇത് ന്ന്പറഞ്ഞ അായൽക്കാര് നാട്ടുകാര്എല്ലാരും പരി പിന്നടമോന് അതാഅവൻ ഇങ്ങോട്ട് പോകുന്നുണ്ട് ഇപ്പൊ അവരെവിടെത്തിയാലും നമ്മളൊരാൾ വിളിച്ച് പറയാനായാലും സംസാരിക്കാനായാലും അവർക്ക് സമ്പർക്കം നടത്തനൊരുഅവസരുണ്ട് ഈ നഗരത്തിൽ താമസിക്ക്മ്പോ അത്ണ്ടാവൂലാ നമ്മുടെപഴയകാലഘട്ടം എന്താണോ അതെന്തായാലും എന്റെചുറ്റുപാടിൽ അത് നല്ലതായിട്ട്മക്കൾ ളറിയുന്നുണ്ട്